ആഹ് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം. സുഖായിരിക്ക്ണ്
ഉം ഫുഡ്ഡൊക്കെ കഴിച്ചോ
ഓഹ് ഫുഡ്ഡൊക്കെ കഴിച്ചു
ഉം ഹും എന്താ സ്പെഷ്യല്
ന്ന് സ്പെഷ്യലാണ്. ന്ന് വടെ നീർച്ചയൊക്കെയാണ്. അപ്പൊ സ്പെഷ്യൽ ഭക്ഷണൊക്കെ ഉണ്ടായിരുന്നു
ഏഹ് എന്താന്നട്ട് നേർച്ചക്കില്ലേ
നീർച്ചക്ക് തേങ്ങാച്ചോറ് ബീഫ് ചിക്കൻ കറി ഒക്കെണ്ടായിനി. ങ്ങളഅയ്ലതൊന്നുല്ലേ ഏഹ്
അങ്ങന്യൊന്ന് ഇതിലങ്ങന്യൊന്നുല്ല നേർച്ച പരിപാട്യൊന്നുല്യ ഉം ഉം ങ്ങട്ടെന്താപ്പൊ ഫ്രീ ആയോ
ഓഹ് പ്പൊ ഫ്രീയാ
ഉം പിള്ളേരൊക്കെ ഫുഡ്ഡ് കഴിച്ചോ
ഓഹ് ഓലൊക്കെ ഫുഡ്ഡ്കഴിച്ച്പ്പ വടെങ്ങനെണ്ട്. ങ്ങളെ പിള്ളേരോ
പിള്ളേര് കഴിച്ചിട്ടില്ല കഴിക്ക്ണൊള്ളൂ
ഏഹ് ഇമ്മി പ്യൊക്കെന്തേയ് ഏഹ്
പിന്നെ എന്താന്ന്ണ്ട് പിള്ളേരെ വിശേഷങ്ങളൊക്കെ
ഓൽക്കൊക്കെ സുഖം അങ്ങനായി പോണ്. വെക്കേഷനൊക്കല്ലേ വെക്കേഷനൊക്കായിട്ട് നല്ല കളി ഉം ഓഹ് ഡ്രസ്സ് ആഹ് ഇട്ത്ത്‌, ഡ്രസ്സൊക്കെട് ത്ത് കുട്ട്യാക്കൊക്കെ ഇട്ത്തു
അഹ് ആഹ്
ഓലൊക്കെട്ത്ത് കഴ്ഞ്ഞ അമ്മക്ക് അമ്മ ആ ഇൻക്കും ഇട്ത്തു മാക്സിയൊക്കെ ഇട്ത്തു
ഉം ഉം എന്താ സ് ഞങ് ക്ക് ഇട്ത്ത്ട്ട്ല്ല ഇട്ക്കാൻ പോണം
ആ കുട്ടി മോനെ സ്കൂളി ചേർത്തിയോ?
അഹ് ആഹ് ഓനെ ചേർത്തീക്ണ് ഓനെ എൽ കെ ജി യാണ്
ഏഹ് ഔടെ അവ്ടെ എട്ത്തന്നെ വീടിന്റെ
അഹ് ആഹ് വീടിന്റെ അട്ത്ത്ണ്ട്
ആ എന്ത അങ്ങനെ പ്രൈവറ്റ് ആയിട്ടോ അതോ ഗവ ഗവൺമെന്റോ
അത് പ്രൈവറ്റ് ആയിട്ടാണ് ചേർത്തത്
ഏഹ്
പിന്നെ
അവടെ എങ്ങനെയാ
ഇവിടൊക്കെ സാധാ ഗ ഗവ ഗവൺമെന്റ് ഗവൺമെന്റ് സ് കൂളിലാ കുട്ടിയാളൊക്കെ
അഹ് ആഹ് സ്കൂളൊക്കെ അട്ത്ത്ണ്ടോ
ഓഹ് ഇണ്ടയ് എട്ത്തന്നേണ് കൊർച്ച് പോ ഓട്ടർക്ഷക്ക് പോണം
അഹ് അഹ് ആഹ് അവർക്കൊക്കെ ഇഷ്ടാണോ ഫുഡൊക്കെ ഏത് ഐയിറ്റം ഫുഡാ ഇഷ്ടം
ഏത് ഐറ്റം ഫുഡാണിഷ്ടം ബിരിയാണിയോ മന്തിയോ എങ്ങനെക്കെയാ?
ഓർക്ക് ബിരിയാണി ഒക്കേണ് ഇഷ്ടം
ബിരിയാണില്ലേ ബിരിയാണിയൊക്കെ വീട്ടില്ണ്ടാക്കാറാണോ
ആഹ് അതെ ഉണ്ടാക്കലന്നേണ്
ഉം ഉം ആരണ്ടാക്ക ഇയാൾ ഇണ്ടാക്കോ?
ഏഹ് ഇയാള്ണ്ടാക്കാതെ ഇണ്ടാക്കൊയ്
അഹ് ആഹ് പൊർത്ത്ന്ന് വാങ്ങാറില്ലേ ഫുഡ്
ഇല്ല ഇല്ല ഓർഡറയ്യാറില്ല
ഉം
ഹസ്ബൻഡ് പണ്ടാരിയാണ് അപ്പൊ പറ്റൊയ് ഏഹ്
അഹ് ആഹ് ഹസ്ബൻഡ് കൂടിത്തരും ല്ലേ
ഏഹ് കൂടി തരും
ഉം ഉം
പിന്നെ വേറെന്തെക്കെ വിശേഷങ്ങള്
വേറെന്താ സുഖായിട്ട് പോവ്ണ്ട്
ഇനി വീട്ടിലൊക്കെ പോണ്ടേ പെരുന്നാളൊക്കെ അല്ലേ
ഓഹ് പെരുന്നാക്ക് വീട്ടില് പോവണം
ഉം തീരെ ഒയ് വ് ല്ലല്ലേ ഇനി ഇസ്‌കൂ ആകെ രണ്ടു ദിവസം ലീവല്ലേള്ളൂ
അതെ അതെ
അയിലാണ് പോവന്നെ എല്ലാർക്കും അത് തന്നെ മദ്രസ് സ്കൂളൊക്കെ തന്നെ
അഹ് ആഹ് എങ്ങനെ വീട്ടിൽ പോവാറ്ണ്ടോ
ഏഹ്
പെരുന്നാളിന് ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ
ഓഹ് ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോവാറുണ്ട് വല്യ ദൂരം പോയില്ലെങ്കിലും ചെറിയ ട്രി ഏഹ്
എവിടെക്കാ പോവല്
ചെറിയ ഒരു കുട്ടികൾക്ക് പരിപാടിയൊക്കെ ഫെസ്റ്റിവലൊക്കെ കാണാൻ പോകും രാ ത്രി പരിപാടിയൊക്കെ ഉണ്ട് അയിനൊക്കെ പോകും വീടിന്റെ അടുത്ത് തന്നെ
ആ എങ്ങനെ ഫാമിലിയ ട്ടാണോ പോവാറ്
ആഹ് ഓഹ് ഫാമിലി ആയിട്ട് തന്നെ പോവല് അവിടെ വീട്ട് നല്ലാവരും ഇണ്ടാവും എല്ലാരും കൂട്ടി പോയകും കഴിഞ്ഞഞ് പോരും കുട്ടികളെ എല്ലാത്തിനും കയറ്റും അവിടെല്ലാ വണ്ടി ഉണ്ടാവുലേ ഇഷ്ടപ്പെട്ട വണ്ടിയിലൊക്കെ ഓലെ കയറ്റും
ആ അപ്പന്ത ഫുഡ് ഒക്കെ കയിക്കൊ
അവിടുന്ന ആഹ് കുട്ട്യോക്ക് ചില ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും
ഉം ഉം ഉം
അവർക്ക് ഐസ്ക്രീമ് ഒക്കെ ഉണ്ടാവുല്ല അവിടെ ഐസ്ക്രീമ് ഒക്കെ കളി പോട്ട്കള് ഒക്കെ മാങ്ങും
ഉം ഉം അവരി ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ
ആന്നെ നിങ്ങള് പോയ പോല്ല്ല്ലേ
ഞങ്ങള് പോവല് കൊറവ് തന്നെയാണ് എപ്പളേങ്കിലൊക്കെ പോവും ഹസ്ബൻറ് എവിടെ ഇവിടെ നാട്ടിലാണോ
ഓ നാട്ടിൽ തന്നെയാണ് അന് ഹോട്ടൽ ജോലി
ആഹ് ആഹ് ആ എങ്ങനെ വരല്
ഓഹ് രാ രാവിലെ പോകും വൈകുന്നേരം വരും
ഉം ഉം ഉം
ഉം
എന്താ ഫുഡൊക്കെ വിട്ട് രാത്രിയൊക്കൊക്കെ ഉണ്ടാവോ ഫുഡ്
ഓഹ് ഉണ്ടാവും
ഉം ഉം
ചെലപ്പോ വൈകുന്നേരത്തിന് വെക്കണം ഉമ്മാക്കും ഉപ്പാകൊക്കെ ഉ ചൂട് ള്ളെ വേണം ഓഹ് ചക്കിം മാങ്ങൊക്കെ ഉണ്ട് ചക്ക പിലാവ് ഇപ്പ മുറി ചൂ ഞ്ഞ അതുകൊണ്ട് ചക്ക ഉണ്ടാവൂല ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരു പിലാവ്ണ്ട് ഇണ്ടായിനി അയ്മന്ന് ചക്ക കൊണ്ടുവന്നു ചക്ക ഇടാൻ പോവുമ്പോ ഞങ്ങെ വീട്ട് ത്തോല് ഞങ്ങങ്ങള് മൂത്തച്ച്ചിന്റെ കാൽമക്ക് ചക്കയൊക്കെ വീണ്
ഏഹ്
പിന്നെ അതുകൊണ്ട് ചക്കപ്പഞ്ഞതോണ് ആ പിലാവ് ആഹ് സ്ഥലത്തിന്റെ ഉടമക്കാര് വന്ന് മുറിച്ചു ഇന്നലെ
ഏഹ്
പിന്നെ പൊതഴഞ്ഞ് ചക്കല്ല എനിക്കൊനു രു നാത്തൂന ഇണ്ട് വരാനെ
ആഹ് ആഹ്
തും വരുമ്പോതെന് മറ്റേ ചക്കമര ഒക്കെ വെടി മുറിച്ചിക്കണ്
ആഹ് ആഹ് ആഹ് അതെതായാലും നടക്കട്ടെ
ഇനി ഓള് വീട്ടന്ന് വരുമ്പോ കൊണ്ടണ്ട ഒരു ചക്ക വണെങ്കി പൂതിയാമ്പളേ
ആഹ് ആഹ് ആഹ് അവിടൊന്നും വേറെ കിട്ടാനില്ലല്ലേ ആഹ് ആഹ് ഞങ്ങക്ക് ഇവിടെ ചക്കണ്ട് കൊഴപ്പൊന്നില്ല
ഉം
ഉം ഉം ഉം
പിന്നെ എന്താ കുട്ടികളെ ഒക്കെ ഒറങ്ങിയൊ
ഇല്ലേ ഒറങ്ങീട്ടില്ല ഒറങ്ങാനാവണേ ഒള്ളൂ
ഏഹ്
ഒറങ്ങിക്കിട്ടണെങ്കിലൊക്കെ ഭയങ്കര പാടാ കുട്ട്യേക്കെന്താ സ്കൂൾക്കില്ലെക്കെ വാങ്ങിയോ?
ഓഹ് വാങ്ങി നോട്ട് പുസ്തകോം പേനേം എല്ലാം വാങ്ങി ഇനി പൊതിയണ്ടൊക്കെ.
ആഹ് ആഹ് ആഹ്
ഉം.
പെര്ന്നാളിന് ഡ്രെസ്സൊക്കെ എന്താ എട്ത്ത്? ഇല്ലല്ല വാങ്ങി ഇല്ല വാങ്ങണം.
ഏഹ്
പിന്നെന്താ ഡ്രസ്സൊക്കെ എന്താ എട്ത്തെ?.
ഡ്രഗ്സ് കുട്ട്യാൾക്ക് ഓരോ ഇത് വല്ല്യേ മൂന്ന് നാലാളില്ലേ? വേൽ ഉം നാലാണ്. ഒരു പെണ്ണും മൂന്ന് മോ മൂന്ന് ആ കുട്ട്യാളാണെയ്.
ആഹ് ആഹ്
ആഹ് അപ്പോം അപ്പൊ മൂന്നാ പെ പെണ്ണിന് ടോപ്പ് ഇട്ത്ത്ക്ക്ണ് മറ്റോൽക്കൊക്കെ ഷർട്ടാളും ഇട്ത്ത്ക്ക്ണ്. കയിഞ്ഞ പെര്ന്നാള് ഇപ്പൊര് പെര്ന്നാള് ഞമ്മക്ക് കയിഞ്ഞതല്ലേ? അതോണ്ട് ഒപ്പി ഒക്ക ഒപ്പിച്ചെട്ത്ത്ക്ക്ണ്.
അഹ് ആഹ്.
പിന്നെ ഇങ്ങക്ക് എട്ത്തോ?
എനിക്ക് എട്ത്ത്ട്ടില്ല എട്ക്കാൻ ഇന്ന് പോവണം.
ഏഹ് ഇന്ന് പോവാ?
ആഹ് ആഹ്
ഉം ഉം ഉം പിന്നെ വീട്ടില് വേറെ ആരൂ ഇല്ലേ?
വിട്ടില് ഇണ്ട് വിട്ടിലുമ്മണ്ട്, ഇപ്പണ്ട്
ഉം ഉം
എളേച്ചമ്മാര് എല്ലാരുണ്ട്.
അവര്ക്കൊക്കെ എട്ത്തോ?
ആഹ് ആഹ് ഏകദേശൊക്കെ എട്ത്ത്ക്ക്ണ് ഇനി എട്ക്കാന്ണ്ട് ബാക്കി
ഉം ഉം ഉം പിന്നെന്താ വേറെക്കെ സുഖം തൻ അല്ലേ? ഇമ്മാക്ക് അന്തും ഇല്ലല്ലോ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ?
ഇല്ലല്ലാ
ഉം ഉം ഉപ്പാ ജോലിക്കോവല്ണ്ടോ? ഏഹ് ഹലോ. ഏഹ്